ആ ആഹ് കേൾക്കണ്ണ്ടാ വോയിസ് ക്ലിയർ അല്ല
കേക്കാൻ പറ്റില്ല
ആഹ് എനിക്ക കേക്കണ്ട എന കേക്കണ്ടാ
ആഹ് ആ എന്തൊക്കെ വിശേഷം ആഹ കേക്കുണ്ടേ ഉം ആഹ് സുഖാണ്
ചോറ് ന്നാ
ആഹ ഫുഡ കഴിച്ചു ഇപ്പ അങ്ങനെ കിടക്ക
ഉം സ്പെഷ്യൽ ഉണ്ടാക്കി
ഉം സ്പെഷ്യൽ ല് ഒന്നില്ല ബീഫുണ്ട്-
സാത ചോറ്
ആഹ് സതാ ചറ്
ഉം ആരൊക്കെയള്ള വീട്ടന്റെ കുട്ടികളൊക്കെ ഉണ്ട
ആഹ ഞാന് എനിക്ക് മൂന്ന് മക്കളുണ്ട്
സ്കൂൾ പോയാ
ആഹ് മൂന്നാള് സ്കൂൾ പോയി
മോളോ മോനോ?
വലുത് മോളാണ് പത്തിലാണ് രണ്ടാമത്തെത്- മോന് ഏഴില് മൂന്നാമത്തോ മോന് യു കെ ജി
ഏ ഇഞ് വൈകുന്നേരെന്തെലും കടികളന്തേലും പലഹാരംന്തെലും ണ്ടാ ക്കൊ
ആ എന്തെങ്കിലൊക്കെ വേണം ഒക്കെ സ്കൂൾട്ട് വരുമ്പോ ഉ സ്കൂൾട്ട് വരുമ്പോ ചോറ് ഇങ്ങനെ പോഉം പറ്റായി അല്ല ഓൽക്ക് ചായയും കടിയാ വേണ്ടത്
ബേക്കറി കാണോ ഇവിടെക്കെ അതാണോ ചോറ് കഞ്ഞിയ കുടിചെ മറ്റേ അതാ നല്ലത് എന്നാ പിന്നെ അയിന്റെ പുറമെ എന്തേലും ബേക്കറി ന്നാണങ്കിലൊക്കെ തരക്കടില്ല ഇത്പ്പോ ബേക്കറി വന്നക്ക് വേറെന്തെലും കിട്ടണം കിട്ടണോ
ബേക്കറി കൊടുത്തിട്ട് പിന്നെ ചോറ് കൊടുത്താ കുഴപ്പല്ല
ഉം
ആദ്യം ബേക്കറിട്ടണം ങ്ങനതന്നെ എവിടേം ഇല്ല ഓല് ഗൾഫിലാ
ങ്ങള് ഒറ്റക്കന്നെ
ആ ഹസ്ബൻറന്റെ ഉമ്മണ്ട്
ആ ങ്ങളെ കൂടണ്ടാ
ആആ
ഉണ്ടയക്കെ കഴിഞ് കടന്നോ എല്ലാരും
ആ ഉമ്മ ആടെസ്കരിക്ക
മം മഴയ്താ
ഇന്ന് രാവിലെ ഒക്കെ മഴണ്ടായിനു ഇപ്പോ ഒന്ന് ങ്ങനെ നിന്ന്ക്ണ്
കൃഷിയൊക്കെ ഇണ്ടാ
അവട മഴ ണ്ടോ
പ്പില്ലടി രാവിലെ ഇണ്ടായിരുന്നു രാവിലെ നല്ല മഴ പെയ്തു. ഇപ്പോരു ചെറിയ വെയിലേന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയ മഴക്കാറ് പോലൊക്കെ അതഅങ്ങനെ കാണുന്നു.
ഇഹ് ഇം ആഹ് ഒര് മറ്റേ വെയി ലില്ല കാലാവസ്ഥ അല്ലാലേ ഇന്ന്. ഇന്നലേക്ക വെയിലേന്നു
മം ഇന്നല മഴ യ്തു നല്ല മഴാണ് ത് വടെ പെരും മയേരുന്നു ഇപ്പൊര് പത്തരകൊക്കെണ്ട് തൊടങ്ങിട്ട് ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി വരെ നിന്നിട്ട് അങ്ങട് പെയ്ത് ഇടിം മഴിം ഇതുവരെ പെയ്യാത്തൊരുമഴ രും മഴാന്ന് പറഞ്ഞ അങ്ങനെ വെള്ളം വന്നിട്ട് ചാട
ഏഹ് നന്നാ വിട്ക്ക്ന്നലെ മഴ പെയ്തിട്ടില്ല
ത്രി പെയ്തു പിന്നെ ഇന്ന് രാവിലൊക്കെ നല്ല മഴന്നേരുന്നു പിന്നപ്പോ ഒരു വെയിൽ അ ച്ചെരിന്നപ്പ ആ വെയില് പോയി ഇപ്പോ മൂടിപ്പിടുത്തം വര്ന് ണ്ട് അതങ്ങനെ മാറി മറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വെയ്ല്ലറച്ചാലങ്ങെങ്കിൽ നല്ല ചൂടുള്ള വെയിലാണല്ലപ്പം രണ്ടീസം മുന്നേ നല്ല വെയില് നല്ല ചൂടൊക്കെ തുടങ്ങിണ്
ആഹ വെയിലായ പിന്നെ നല്ല ചൂടാ
ഇവട ചൂടാ അഹ് ഇഞ്ഞി ചൂട് കാലൊക്കെ എങ്ങനെ സഹിക്കാന്നാ അങ്ങനെ മഴക്കാലത്തിള്ള ആ വെയിലിന് നമുക്ക് പെരും ചൂ ഒരാവിം പോകക്കെ രാത്രി ജനലൊക്കെ തൊറന്നിട്ടാലും മേലൊക്കെ കെഴുകി കിടന്നാലും ചൂടെടുക്കാ അന്നാ രണ്ടീസം കൊണ്ട് ചൂടേരുന്നു വേറെ ഒരു കാലാവസ്ഥ‌ക്കിങ്ങട് മാറി കാലാവസ്ഥ ക്ക മാറി മാറി വെരാ ഇപ്പം
ഉം മഴയാണെങ്കി ഇങ്ങനെ മഴന്നെ വെയിലാണെങ്കി വെയിലന്നെ
പിന്നെന്തൊക്കെയ കൃഷികളോ എന്തേലൊക്കെണ്ടാ പച്ചക്കറികളോ
ആഹ് ഞാന് അങ്ങനെ ഇണ്ടാക്കലൊന്നുല്ല ഇവിടെ ഉമ്മാക്ക് ഇങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ഇണ്ട്.
വീട്ടിലെ ആവശ്യത്തിനൊക്കെ എന്തേലും കിട്ടോ
ആഹ് പയറ് കുമ്പളങ്ങ അങ്ങനേക്ക ഇണ്ടാക്കും.
ഉം
പിന്നെ ഇങ്ങനെ മഞ്ഞള്. അങ്ങനത്തെ കുഴിച്ചിടും. ഇഞ്ചി അങ്ങൻത്തൊക്കെ ണ്ടാവുലെ. ഉം
പ്പൊ മഞ്ഞള് നട്ണ കാലതോന്നുണുലെ നട്ടാ ഇങ്ങളെ വീട്ടില് നട്ട്ക്ക്ണോ?
ആഹ് ഇപ്പളല്ല കൊർച്ച് മുമ്പ് ഒരു പ ഒരു മാസം മുമ്പല്ലേ
ആഹ് മഴ തൊടങ്ങുമ്പോ നടാ പർഞ്ഞേക്ക ബടല്ലട്ടാ എപ്പളേലൊക്കെ ആദ്യൊക്കെ ആ മണ്ണില്ട്ടച്ചേന്നെന്ണ്ടായിണവടെ എന്തേലൊക്കൊരാവശ്യം വരുമ്പോ പോയി മാന്തും ന്നല്ലാതെ കൃഷിയായിട്ടൊന്നുല്ല.
ആഹ് ഇവടെ ഞങ്ങള് വാങ്ങലില്ല പൊടി ഇവടെത്തെന്നെ ഇമ്മ ണ്ടാക്കല വെടിക്കേല്ല.
ഉം നിങ്ങള് പുഴിങ്ങിട്ടാണോ ഒണക്ക അതോ പ ച്ചൊണക്കല.
അല്ല അമ്മള് പുയിങ്ങും.
ഉം പുയ്ങ്ങാതെ നല്ല വെയ് ല് ണ്ടാവകുമ്പോ പുയ് പുയ്ങ്ങാതെ വെയ്ലത്തിട്ടാലും ഓണങ്ങും. അതാണാ പയ്ങ്ങ്ണേകാട്ടിം നല്ല സ്ട്രോങ്. പൊട്യാ വാർത്ത പൊടി അല്ല ന്തെന്താപ്പൊ കുത്ത്ണ പൊട്യെക്കാരം. അങ്ങനെ പച്ചേല് ഒണക്കി പൊടിച്ചാല് ചെറ്താക്കി ചെത്ത ണം ഇന്നാലേ ഒണങ്ങൊള്ളൂ ട്ടോ നല്ലം വല്താക്കി പൊളിച്ചിട്ടാലൊന്നും ഒണങ്ങൂല പച്ചാവുമ്പളേ തീ പുയ്ങ്ങതായാല് പുയ്ങ്ങിയ പിന്നെ വേഗം ഒണങ്ങും.
ആഹ് പുയ്ങ്ങുമ്പോ ഞമ്മളങ്ങനെ എന്താ വെറ്തെ പൊട്ടിച്ചിട്ടൊട്ത്താ മതിയല്ലോ മർച്ചൊന്നും വാണ്ടല്ലോ
ആഹ് എന്നിട്ട് പിന്നെ ഞങ്ങള് പൊളിച്ചലൊന്നും ഉണ്ടാവൂല. പിന്നെ അങ്ങനെണ്ട് ഒണക്കുലേ.
ആഹ് പിന്നെ അയിന്റെങ്ങനെ തള്ളക ള് ഇണ്ടാവൊല്ലോ അത്ങ്ങനെ പൊൾച്ച്ട്ടോട്ക്കും ഊം. പിന്നെ നമ്മള് ഉം ഉം കൂവറീലേ കൂവെക്കെ ഇണ്ടാക്കലല്ണ്ട് പൊട്യെക്കെ ഇണ്ടാ ൽണ്ട്.
ഉം കൂവപ്പൊട്യോ?
ഉം.
ഉം അങ്ങക്ക് ഇണ്ടാത്ണ്ടാ കൂവണ്ടാ ആ
ഇങ്ങട്ടെങ്ങനെ അരിച്ച്ങ്ങാണ്ട് നമ്മളാവശ്യത്തിന്,
വീട്ടിലെ ആവശ്യ ത്തിന് ഇട്ക്കും. അതെ ലേ ആഹ് നല്ലതാണ് ചൂട്കാല ഇതൊക്കെ നല്ലതാണ് മൂത്രച്ചൂട്ണ്ടാവ്ണേനും തിനൊക്കെ ഒപ്പം അല്ല തണു ആണല്ലേ പൊടി വെരക്ണ പോലെ വെ വെരകു അല്ലലേ കുവവെരകല്ണ്ടങ്ങള് വെരകീട്ട് നിന്നോലാേ പൻസാരിം തൊക് തേങ്ങ്യൊക്കെട്ട്ട്ട് ഉം നല്ലതാണ് ആര് നല്ല സാ അങ്ങനാണാെക്ക
ഉം ഉം അതൊന്നു അയ്നെ കുട്ട്യേക്ക് പറ്റ്ൺല്ലേ
ഉം കുട്ട്യേക്കയ്ന് നല്ലൊന്നും പറ്റൂലല്ലാ ഓൽക്ക് നൂഡിൽസ് ബേക്ക്റി റി അങ്ങൻത്തെ ഒ ഓരോ ഐറ്റത്ത്ങ്ങള് വാ വന്നക്കടി എണ്ണ പലഹാരങ്ങള് ആവശ്യല്ലാത്തൊക്കെ പറ്റൊള്ളൂ നല്ലഒന്നും പറ്റൂലല്ലോ എന്തേലൊക്കെ കൊള്ള കര്ച്ചതും പൊര്ച്ചതും ഉം ഉം അതൊക്കെ തിന്ന്ട്ട്യാ നല്ലതാണ് പിന്നെന്താ യാ ത്രയെക്കെ പോവാറ്ണ്ടാ
ആഹ് അങ്ങനെ ലോങ്ങാെന്നു പോവേല്ല എട്ത്ത്കൂട്യൊക്കെ ഉം ഹസ് ബെന്റ് വടെല്ലാത്തോണ്ടേ ലോങ്ങാന്നും പോവല് ആഹ് അപ്പ നമ്മളെല്ലാരീം കൂട്ടി പോവും
ഉം എല്ലാരും കൂടി ട്രിപ്പ് പോകുമ്പോ രസാണ്
ഉം അ ങ്ങനെ
ഫാമിലി മൊത്തമുള്ള ട്രിപ്പ ഒക്കെ എല്ലാം രസല്ലേ ബസ് അങ്ങനെ പോയി നിങ്ങള് അങ്ങനെ
ആ മ്മ് അങ്ങനെ നമ്മള് രണ്ട് മൂന്ന് പ്രാശ്യം പോയി അത് നല്ല രസ
മോള് കിട്ടുന്ന ഓര് എപ്പോഴും പോവും ആ ഓര് ഇതേമാ ഓള് പറയുന്നത് നല്ല പൈസക്കെ വാക്കാണ് എല്ലാരും ആയരാ ഒക്കെ കുറച്ചെടുത്താൽ തന്നെ ആവുംന്ന് അറ കൂടും കൊറെേ ആൾണ്ടാവുമ്പളെ ഫുഡൊക്കെ അവരുണ്ടാക്കിട്ട് വണ്ടിൽ വെച്ചിട്ട് കൊണ്ടു പോകുന്നു ചോറൊക്കെ വെപ്പിച്ചു കാണ്ട് അത് ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോവാറ് വണ്ടിൽ വച്ചച്ച് കൊണ്ടുപോകാറുണ്ട് ആ കാ പിന്നെോട് പറയുന്നിട്ട് കാശ് ബാക്കിയിക്കാര ആ ബാക്കിയ ആയിട്ട് എല്ലാർക്കും തിന്നു പിന്നെ അറിയുള്ളൂ എന്നിട്ട് എല്ലാരും കൂടെ പോകുമ്പോ
ശരിയാണ് നമ്മള് തിരിച്ച വരുമ്പോ നല്ലൊരു ഫുഡ് പുറത്തനിന്നോ
എ കൂടി ആവുമ്പോ അങ്ങനെ ഉണ്ടാവും നിറരറ്റേ നമ്മള ഒറ്റക്കൊക്കെകുമ്പോ വണ്ടിെ എണ്ണ അടിച്ചട്ട എല്ലും കൂടെ വലിയ സംഖ്യയാവും
ആ പിന്നെ ഉ ഇങ്ങനെ പോവാണെങ്കി കൊറച്ച് പൈസ ഇടുത്താ മതി മറ്റേ എല്ലാരും രും പാട്ടും ട്ടും കളിയും ചിറിയൊക്കെ ആവുമ്പോ ആ രസണ്
ആ പറയുണ്ട് എറെമാരൊക്കെ പറയണ്ട് നമ്മുക്കൊരു ഫാമിലി ടൂർ പോണംന്ന് കൊണ്ട്ടുക്കുംണ്ട് ഇങ്ങനെ പറഞ്ഞ നിക്കണ അണങ്ക കൂടെ ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെയിട്ട് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും അങ്ങനെ പ്പോയിട്ട്
എല്ലാതും ഒത്തങ്ങട്ട വരണം പിന്നെ ഗൾഫിൽ നാട്ടിൽ വേണം അങ്ങനെ
ഉ എല്ലാരും കൂടി ഒരുമിച്ച് വരുന്നല്ല കൂടെ പ്ലാൻ ഇട്ടിത ടൈമിലണ് ആക്സിഡന്റ് കുട്ടി മരിച്ച് അപ്പൊ പിന്ന അത് കഴിഞ്ഞ പിന്നെ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ അവർക്കെന്തേലുവൊക്കെ ആയിട്ട്ണ്ടാവും ഇപ്പഴും കല്യാണം ന്റെ ആങ്ങള്ടെ കല്യാണത്തിന്റന്ന് ഇക്കയും ഡ്രസ്സ്‌ ഒക്കെ എട്ടും പോയി തിരിച്ചുവന്നപ്പോ വണ്ടി ആക്‌സിഡന്റ് കുട്ടി മരിച്ചു അന്നിട്ടു പിന്നെ കല്യാണപന്തലിൽ കുട്ടീടെ മയ്യത്താ കൊണ്ടൊന്നു വെച്ചാ അങ്ങനോക്കെ ഓരോരോ ചെറിയ കുട്ടിയായിരുന്നു പാലുടി രണ്ട്‌ വയസ് കഴിഞ്ഞിട്ടുള്ളൂ
ആഹ്
അങ്ങനൊക്കെ ഓരോരോ നീക്കാണ്ട് അങ്ങനങ്ങനെ പിന്നെ പോയിട്ടില്ല എന്റെ മോളൊക്കെ ഒലെ പേരെന്ന് ഓളെക്കെട്ടിച്ച് കൊടു രൊക്കെ അങ്ങനെ മൂന്നാല് പ്രാവശ്യം കൈയിക്കും കൂടി പോവാറന്നാണ് കല്യാണതിന്റന്നാണ് ഇപ്പൊ കുട്ടി തിന്റെ തലേന്ന് മരിച്ച ന്റെ അന്നാ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കിട്ടിയത് കല്യാണ പിന്നെ ഇണ്ടായി ഞങ്ങള ഉം പിന്നെ ഓള ഓലെ നിക്കഹ് കഴിഞ്ഞിരുന്നു ഞാറാഴ്ച കല്യാണം ആയിരുന്നു ശനിയാഴ്ച അപകടം അതായത് ഞായറാഴ്ച മയ്യത്ത് കൊണ്ടുവന്ന് പിന്നെ ഓലെ വീട്ടത്തെ കല്യാണം പിന്നെ ഓര് ഓഡിറ്റോറിയം ഒക്കെ ബുക്ക്‌ ചെയ്യാൻ എല്ലാരും പറഞ്ഞു ഓലോട് ഞങ്ങൾ നടത്താൻ പറഞ്ഞു ഞങ്ങള് പിന്നെ ഓളെ പിന്നെ പോയി കൊണ്ടുവന്നു കൂട്ടി കൊണ്ടുവന്നു കുട്ടീന്റെ ഏയും പൈനാറൊക്കെ കഴിഞ്ഞു
ഉം എന്താപ്പ ചെയ്യാ ചെയ്യന്ന് ഓരോരുത്തർക്ക് അത്രേ ആയസ്സുണ്ടാവുള്ളു അല്ല എന്താ പറയ
ഉം അതെ ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തില ആ ആറ്റു നോറ്റട്ടണ്ടായത് ഒരു പെൺകുട്ടീനെ ആണല്ലോ ആൺകുട്ടികലായിരുന്നെല്ലാർക്കും അത രണ്ട വയസ്സിന്റെ പാകോത ഇല്ലായ്‌നോ
ഉം
ഒരു വർഷൊക്കെ കഴിഞ്ഞു
ഉം
ന്ന ആയിക്കോട്ടെ ഓറെ പിന്നെ വിളിക്ക ഉം